കേക്കില്ലേ
ആഹ് കേൾക്കണണ്ട് എന്തൊക്കെ പാട് സുഖല്ലേ
ആഹ് സുഖാണ്
പണിയൊക്കെ കഴിഞ്ഞോ
ആ പണി കഴഞ്ഞിത്ത്ർക്ക. ഇന്ന തേങ്ങ വൽച്ചീനി അപ്പൊ കൂട്ടാനൊക്കെ ഇണ്ടായിനി ഇന്നലെ വൽച്ചതാണ് അപ്പൊ കൂട്ടാണ്ടായിനി തൊടൂല് അപ്പൊ രാവിലെന്നെ വേഗം കുട്ടിയളെ സ്കൂൾക്കൊക്കെ പറഞ്ഞഴച്ച് ചോറും കറിയും തിരുമ്പലും ഒക്കെ കഴിഞ്ഞാലാണ് പോയത
അതിപ്പാ പണിയൊക്ക കഴിഞ്ഞോ
ആഹ് ഇഞ്ഞ് കുളിച്ചാനേള്ളൂ
ആഹ്
തൊടൂല തേങ്ങ കൂട്ടലൊക്കെ കഴിഞ്ഞ് പ്പൊ വന്ന്ത്തർക്ക പിന്നെ
നിങ്ങളെ പുതിയാപ്പളെ
പണിക്കോയിണ്
ആഹ്
പൈന്റിംഗ് പണിയാ
ഏഹ് നിങ്ങള് പിന്നെ ആരക്ക്ണ്ട് വീട്ടില്
ഉമ്മണ്ട് പിന്നെ രണ്ട് മക്കളുവ വലുത് പത്ത് ഒമ്പതാം ക്ലാസ്സിലാണ് ചെറുത് എൽ കെ ജി യിലും ആണ്
ഉം
ഏഹ് ഇങ്ങൾതോ
എന്റേത് ഞാനും പുതിയ പുതിയാപ്പള ദുബായിലാണ്
ആഹ്
പിന്നെ രണ്ട് മക്കള് മോനും മോളും മോന് ഏഴാം ക്ലാസ്സിലാണ്
ആഹ്
മോള് നാലാം ക്ലാസ്സിലാ
വേറെ പെര ഇട്ത്തതാ
ആഹ് ഞാൻ ആ ഒറ്റക്ക
ആഹ് തറവാട് എരുത്തായ്ക്കൂ ഏഹ് ആഹ് ഞാൻ കൂടി ഇരുന്നിപ്പോ
ആഹ് തറവാട് പേരാ അടുത്തൊക്കെ തന്നെ
ആഹ് ഇന്റെ അത്തറവാടന്നെ ഏഹ് പൊളിച്ചാണ്ടേ തറവാട് പൊളിച്ചാണ്ട് എടുത്തതാ വീട് പിന്നെ
ഞങ്ങള് സ്ഥലം അമ്മോശന്റെ സ്ഥല അമ്മോശന്റെ പെങ്ങളെയ്സ് സ്ഥലം വാങ്ങിയിട്ട് അഞ്ച് സെന്റ് വാങ്ങിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാ
ഏഹ് നിങ്ങളവിടെ സഞ്ചിനൊക്കെ എങ്ങനെ വെല
കല്ലെനീ ഇങ്ങളാ
കല്ലല്ല സെ തിന് സെന്റിന്
അത് ഞമ്മക്കറിയില്ല അവിടെ ആണുങ്ങളല്ലേ നമ്മള് പെണ്ണുങ്ങളൊന്നും അതിൽ ഇടപെടൂല
ഏഹ്
അപ്പൊ ഞമ്മക്ക് അയ്നെ പറ്റിയൊന്നുമല്ല ചിലോർത്തൊക്കെ പറഞ്ഞ് കേക്കാ ഒരു സെന്റിനൊക്കെ പിന്നെ മൂന്ന്
ന്നോ വാങ്ങിയത്
അല്ല അല്ല എന്റെ കല്ല്യാണം കഴിഞ്ഞ് മോന് കു മോന് കുട്ടിയനേഷാ
ഏഹ്
വാങ്ങി സ്മോള്
അപ്പൊ അന്റെ പണ്ട സ്ഥലം വാങ്ങാൻ അന്റെ പണ്ടൊന്നും എടുത്തണ്ടാവൂല്ല
ആഹ് പണ്ടടെ പണ്ടടുത്തുക്കുണു
വെരിജിയ വീടാ
അല്ലല്ല ചെറിയ വീട് ഒരു മോഡലൊന്നും ഇല്ലാതെ അമ്മ അമ്മക്ക്
ആഹ് അതന്നെ ഇന്റോ സാധാ വീട്
ആഹ് കേറിരിക്കാനേ ആഹ് വാർപ്പാണ് മേലക്കൊക്കെ ഉണ്ടോ നിങ്ങക്ക് ആഹ് എനിക്ക് മേലക്കൊരു റൂമുണ്ട് അത് അന്ന് ഇനിപ്പ മേലക്ക് പിന്നെ എന്തായാലും നമ്മൾ ഇണ്ടാക്കൂലാന്ന് പറഞ്ഞെക്കണ്ടേ
അങ്ങനെ ഇണ്ടാക്കിയ
അങ്ങനെ ഒരു റൂമ് ഉണ്ടാക്കിന്നു ഒരു റൂമും ഒരു ഹാളും റൂമില് ബാത്റൂമും ഉണ്ട് അങ്ങനെ ഉണ്ടാക്കിയതാ അല്ലേൽ ഉണ്ടാക്കൊന്നൊല്ലാ
അല്ലെങ്കി ഇല്ലാത്തോണ്ട് ഇനി എപ്പളൊന്നും വേണ്ട ഇനി എല്ലാ സാധനത്തിനും വെല കൂടില്ലേ കല്ലിനും
അന്ന് അന്ന് ഞാന് ഞാന് വീട് പണി ഉണ്ടാകുമ്പോ കറു ഇതില്യ കൊറോണന്റെ ടൈം ആയിരുന്നു അപ്പൊ പണി ഇല്ലാതെ പുതിയാപ്ലക്ക് പണി ഇല്ലാതെ ഇരിക്കിര്ന്നേ
ആഹ്
അങ്ങനെ ഒരു വീട് കേറ്റി അണ്ട് കുടിരിന്ന് പണി കഴിയ പയിന്റ് പണി കണ്ടിഞ്ഞിട്ടേ
ആഹ് ഇബടേം പൈറ്റടിച്ചിട്ടൊന്നുമല്ല വൈറ്റടച്ച് അങ്ങനെ ഇട്ടതാ
ആഹ് ഇവിടേം അങ്ങനത്തന്നെ ഇവിടെ കൊലായും ലിവിങ്ങും ആളും പുട്ടിഅടിച്ചി
ആഹ്! ആഹ്! റൂമൊക്കെ പെട്ടിട്ടണ് പിന്നെ അയി മേലപ്രേ ഏതാണ്ട് അടിച്ചിട്ടുള്ള വെള്ള ആഹ്!
റൂമൊക്കെ ഒന്നുമല്ല കേട്ടോ താഴത്തെ രണ്ട് റൂമ് ഒരടു മക്കളോടൊന്നും വക്ക വൈറ്റ് വാഷേൻ തന്നെ അടിച്ചിട്ടുള്ളു!
ആഹ്
പൊറത്തൊക്കെ ഒരു കഥയാണ് വീട് കണ്ടാല്
ആഹ് ഇവിടെ അങ്ങനെന്നെ പറയുമ്പോ വാപ്പ അതിന്റെ പണിക്കാരനാ പക്ഷെ ഓലി പണിക്കാരനായിട്ട് കാര്യമല്ല! ഓയമ്മ ഓൽക്ക് തോണണം എടുക്കണംന്ന്
ഞാന് ഇന്റെ പുതിയാപ്പൾനോട് പറയും വീട് കണ്ട ആഹ് അറിയാത്ത ആൾക്കാര് ചോദിച്ചു ഇവിടെ താമസിക്കണില്ലേന്ന്
അടിയക്കെ യത്താ. ഇട്ടത്
പിന്നെ പുൽ ഭയങ്കര പുല്ലും ഒരാ ഒരു കുട്ടികളെ വലിപ്പത്തിൽ പുല്ലിങ്ങോട്ട് പൊന്തി
ഏ
ഞാൻ പറയാ ആൾക്കാര് ചേയിക്കുമ്പോടെ എന്താ താമസം ഇല്ലെന്നു
പുല്ല എങ്ങനെണ്ടാ മുറ്റത്തേക്ക് ഇറങ്ങല്ലേ
മുറ്റത്താറാച്ച ലീക്കാണിട്ടൊ പണിയൊന്നും എടുക്കാൻ വയ്യേ!
അതെ!
എന്റെ ഒരു ഒരു നാല് വർഷം മുന്നേ എൻ്റെ കണ്ണിൽ കുള്ളി അട്ടിക്കണേ
കൊള്ളിയോ
ആഹ്! അപ്പൊ അങ്ങനത്തെ പണിയൊക്കെ എടുക്കുമ്പോളേ ഒന്നാമതെ അലർജി ഉണ്ട് അപ്പൊ ഈ കണ്ണ് കടഞ്ഞിട്ട് പിന്നെ വെള്ളം ഇങ്ങനെ ചാടും നിക്കാതെ ചാടും അങ്ങനത്തെ പണിക്കെടുത്താല് അപ്പം പിന്നെ ഞാൻ അങ്ങനത്തെ പണിയെടുക്കലില്ല പുല്ല് പുല്ല് പറിയും മുറ്റടിക്കലും ഞാൻ ചെയ്യലില്ല
ഏ ഇങ്ങട്ട് ആരാ മുറ്റാര അടച്ചില്?
മുറ്റ അടിക്കാ അങ്ങനെ കരട് ഇല്ല പക്ഷേ ഉണ്ടാവകുമ്പോ ഇന്റെ കുട്ടികളാ അ ടിക്കാ
ആഹ്
അവര് സ്കൂള് ഇല്ലാത്ത ടൈമിലേ!
ഉം ഉം
ഞായറാഴ്ച ഞായറാഴ്ചൊക്കെ മുറ്ടിക്കും
ആഹ് അത് ശരി അടി എന്താ ട്ടങ്ങള്?
അടി മാർബിള്
ആഹ് ഇവിടെ ടൈൽസ്
ആഹ് മേലെ ടൈലസ് മാർ ബോണൈറ്റ് മേലെ മാർ ബോണൈറ്റും അടിയില് മാർബിൾ
ടൈല് ഫുള്ള് ഇങ്ങനെ ഉന്തിയതേക്കുലേ നല്ല മിനുസ ആക്കീനോ എത്രോ കട്ടന്ന അതൊക്കെ പറഞ്ഞു ഇപ്പൊ പന്ത്രണ്ട് മിഷി അടിച്ചലോ
അത് ഫുള്ള് അടിച്ചിട്ടില്ല കേട്ടോ ഫുള്ള് അടിച്ചാ ഭയങ്കരമിനുസ ആവും അപ്പൊ തേക്കും
ആഹ് അതാ ഞാൻ പറഞ്ഞ പുള്ളടിച്ചണ്ടന്ന്
ഫുള്ള് അടിച്ചിട്ടില്ല പിന്നെ നമുക്ക് ഇനിയിപ്പോ- കുറെ കാലങ്ങൾക്കൊക്കെ ശേഷം നമുക്ക് അടിക്കണങ്കി അടിക്കൊക്കെ ചെയ്യാം
ആഹ് ഉം അയിനി ഇങ്ങനെ കറ കൊടുങ്ങ അങ്ങനെ എന്തെണ്ടോ
കറ കുടുങ്ങല്ല ചളി പിടിക്കണ്ട്
ഉണ്ട്ല്ലേ ഒരു ചളി ഇങ്ങനെ പിടിച്ചാലോ അല്ലേ
ചളി പിടിക്ക വച്ചാല് ഞമ്മള് കൊലയിന്റെ സ്റ്റെപ്പു മേലൊക്കെയ്
ആഹ്
മഴൊക്കെ പെയ്യുമ്പോ പിന്നെ ചളി തെറിക്കും പിന്നെന്നറിഞ്ഞാല് കുട്ട്യോളൊക്കെ സ്റ്റെപ്പ്മല ചെരി പ്പ് കയ്കാൻ ഞാന്നിട്ട് എപ്പഴെങ്കിലൊക്കെ സെബീനാ പൊടി ഇട്ടിട്ട് ഒന്നു ഒരുതി എടുക്കലാ
ആഹ് ആഹ് അതന്നെ ഞാനും അങ്ങനെ കൊറേ കണ്ടണ് ഇങ്ങനെ മാർബളിട്ട പൊരയിലൊക്കെ ഒരു ചളി പിടിച്ചമാതിരി
ആഹ് അതന്നെ
ഇങ്ങനെ പറയുന്നേക്കെ ചെ വെള്ളോക്കെ ചെറുനാരങ്ങിന്റെ അതൊക്കെതായാലും അങ്ങനെ കറോടിച്ചന്നൊക്കെ
ആനൊറ്റിക്കാൻ പാടില്ല മാർബിളിന് കേട
ഉം ഇബടിയ ടൈൽസട്ടെ
ഉം
വീട് എല്ലാ ഇന്റീരിയൽ വർക്കൊക്കെ കഴിഞ്ഞോ അടുക്കളന്റെ പണി അങ്ങനത്തന്നും ഇതൊക്കെ കബോർഡൊക്കെ ഇണ്ടാക്കിനോ
ആഹ് കബോർഡ് ആഹ് ഒരു ചെറിയ അടുക്കളല്ലേ അതിനുള്ള കബോർടൊക്കെ ചെയ്തുക്കണു
ആഹ്
പിന്നെ ഇനിആഹ് ഒരു അടുക്കളേ നിങ്ങൾക്കോ
ഞങ്ങൾക്കു ഒന്നന്നേള്ളു അടുക്കള ആയി- ട്ട് ഞങ്ങൾക്ക്നി അടുപ്പ് പഴയ വീട് പൊളിച്ചല്ല അപ്പ അവിടെ ഒരു അടുക്കളണ്ടായിനി അപ്പൊ അ കൊറച്ചാട ഇറങ്ങണക്ക് മറ്റേ മണ്ണിട്ട് പൊന്തിച്ചാ അപ്പൊ അടുക്കളഞ്ഞ ഇണ്ടാക്കാണ്ട് ഉണ്ടാക്കിയില്ല
എങ്ങനെ
ഉം അടുക്കളന്റെ പണിണ്ട് ഇപ്പ പിന്നെ ഗ്യാസമല് ക്കും പിന്നെ ചോറ് അങ്ങപ്പാടെ കൊണ്ടേക്കും ഇനി പൊളിഞ്ഞടാന ആയിണ് ഇനി അത് പൊളിച്ച് വേറെ എടുക്കണം
ആഹ് ആഹ് ആക്കത്തിലക്കെ ഉണ്ടാക്കിയാൽ മതി
ഉം പിന്നെ മുറ്റത്തിന്റെ പണിയൊക്കെണ്ട്
ഇവിടുംണ്ട് മുറ്റത്തിന്റെ പണിയൊക്കെ അന്നങ്ങനെ ഇരുന്നതാണ് ഞാൻ ഇപ്പൊക്കെ കുറേശെ കുറേശെ ഓരോ പണിങ്ങനെ ചെയ്യണം ഞാൻ
ആഹ്
മുറ്റത്തിന്റെ പണിയൊക്കെണ്ട് ഏഹ്
സ്കോളൊക്കെ അടുത്താണോ കുട്ട്യളെ
അല്ല അടുത്ത് ഉള്ളോര് ബസ്സിന് പോക്കാ
ആ എല്ലാരും ഒരു ബസ്സിലേക്കും ആ
രണ്ട് മക്കളല്ലേ ഉള്ളൂ രണ്ടാളും ഒരു സ്കൂളിൽ തന്നല്ലേ?
ആഹ്
കിതമ്മത്ത് സ്കൂളില
ആഹ് ശരി പിന്നെ ചോറുണ്ടോ രണ്ട് നേരത്തിന് വെക്കലാ ഇൻ ഏഹ് ഇന്റേത് ഇവിടെ അടുത്തുള്ള സ്കൂളിലാ ഇല്ലേ അതില് ഒരാൾക്ക് കൊറച്ച് കൂടി പോകണം കേട്ടോ ഒരാൾ ഇവിടെ അട് - എൽ കെ ജിലാണ് ഒന്ന് മറ്റോ ഒമ്പതാം ക്ലാസ്സിലാണ്. അങ്ങനെ ചോറൊക്കെ പിന്നെ ഓല്ക്ക് കൊടുത്തയക്കണള്ളോ അതോണ്ട്ണ്ട് ചോറൊക്കെ വേഗയാവും
ഒക്കെ ചോറ് കറിയൊന്നും ഉണ്ടാക്കില്ല ഞാൻ ഒറ്റയ്ക്ക് ഇവര് പോയാൽ ഞാൻ ഒറ്റയ്ക്ക് എനക്ക്‌ ഒറ്റക്ക് തിന്ന പോവൂല ഞാൻ കറിയൊന്നു ഉണ്ടാക്കൂല ചോറുണ്ടാക്കും ഇന്നപ്പോ കുട്ടികൾക്ക് - ചോറിന് പിന്നെ കോവക്ക ഉപ്പേരിയും പപ്പടം പൊരിച്ചതും-
ഏയെ അപ്പൊ അത് തന്നാ കൂട്ടി തിന്നു
ഞാന് ആ പിന്നെ കൊരാ കൊ പുതിയാപ്പിള കോര പൊരിക്കാണ്ട് പൊരിച്ചിട്ടില്ല അത് പൊരിക്കാണ്ട്
ഒറ്റയ്ക്കാവുമ്പൊ പിന്നെ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കാട്ടും
ആഹ് അത് തന്നെ
എല്ലാരും ഉണ്ടാവകുമ്പോളാണ് കറിയും-
ആഹ് ഒറ്റക്ക്‌ ആവുമ്പോ പിന്നെ തട്ടിം മുട്ടിയൊക്കെ നിക്കേ എല്ലാരും ഉണ്ടാവുമ്പോ ഫുഡും ഒണ്ട് ആ എനിക്ക് രണ്ട് എളയിച്ചികള് ഉണ്ട്
ആഹ്
ഉം ഞാൻ ആ ഒക്കെയും അടുത്തടുത്ത് തന്നെയാണ്
ആഹ്
ഇങ്ങക്കൊ
എനിക്ക് നാലാ ആൾക്കാര്
ആഹ് നാലാൾക്കാര് നാല് എളയച്ചി കളുണ്ടോ ആഹ് നാല് മുത്തിച്ചികള് നിങ്ങള് എ ളയതൊ മരുമോള് എളയ മരുമോൾള്
ആഹ് ആഹ് ആഹ് ഓലൊക്കെ വേറെ പോയ രു നാത്തൂനും